കേൾക്കാവോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആ ആ എന്തൊക്കെ ഉണ്ട് വർത്താനം ആ സുഖം
ആ ആ പിന്നെ
എന്തൊക്ക അവിടെ മഴ ഉണ്ടോ ആ ഉച്ചക്കക്ക് ഉള്ളതൊക്കെ റെഡി ആയി
ആ ശരി ശരി
ചിക്കൻ പൊരിച്ചദ് ഉണ്ട ഹേ പൊരിച്ചിട്ടുണ്ടായിരുന്നു ഈ പോക്കവടക്കേ ക്കെ ഉണ്ടാവില്ലേ ഒരു എളില്ലാത്ത ചി എല്ലുള്ള ചിക്കൻ
അ ഓ ശരി അ അ
അങ്ങത്ത കേറെ ഒരു ചോരച് കിലോ ചിക്കൻ കിട്ടിട്ടുണ്ടായിരുന്ന അപ്പ പിന്നെ
അ ആ ഓ ശരി
മറ്റേ ചിക്കാനാവുമ്പോ വേം കഴി യ്യൊല്ലോ
ആ ശരി ശരി യെങ്ങനെ നിങ്ങളുടെ വിട്ടിൽ യെങ്ങനെ നമ്മൾ സ്വന്ധം ആയിട്ട് വിട്ടിൽ കൃഷി ചെയ്‌ത് എന്തെങ്ങിലും നിങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ടോ അതെ അല്ല നമ്മൾ പുറമെന്നുള്ള മാർക്കറ്റുകളിൽ നിന്ന് വാഗിട്ടുള്ള അങ്ങനെ ആണോ പച്ചക്കറികൾ
അല്ല ഇവിടെ ഹേ പുറമെന്നാണ് യെഖദേശം ആൾക്കാർ ഇവിന്ന് വാങ്ങർ
ഓ ശരി
പുറമെനെ അ നെന്നെ കെർ അത്യാവശ്യക്കെ ഫ്രെസായിട്ടുള്ളകിട്ടും പിന്നെ ഇവിടെ അ ങ്ങനെ ഉണ്ടാക്കുന്നോറന്നുല്ല ഇവിടെ ഒരു ടി ടാൺ ഏരിയ അയാധൊണ്ട് അത്ര വലിയ സ്ഥ ലങ്ങളൊന്നുല്ല ആ അപ്പൊ ഞങ്ങളവിടെ പുതിയ വീട് വെച്ചതാണ് അപ്പൊ വീട് ന് നിൽക്കാനുള്ള ഏട്ട് സെന്റ് സ്ഥലെ ഒള്ളു അപ്പൊ സൈഡ്ൽ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങൻത്തെ കൃഷി ചെയ്യും ന്നല്ലാദേ വലുതായിട്ടൊന്നും ചെയ്യാറില്ല
അ അ ശരി അ അ അഞാൻ എനിക്കും അതെ ഇ പരന്നപോലെ വല്യ നമ്മക് സ്ഥലം ഇല്ലങ്കിൽ പോലും ഞാനി ചെറിയ ഗ്രോബാഗിൽ ഉള്ളക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പച്ചക്കറി വെണ്ട ചീര അങ്ങനെ തക്കാളി ഒക്കെ നമ്മുക്ക് ചെറിയ തോതിലൊക്കെ വീൽ വലിയ തോതിലൊന്നും അല്ല നമ്മക് നമ്മളെ അടുക്കളെക്കിൽക്ക്‌ ആവിശ്യമുള്ള ചെറിയ തോതിലുക്ക പച്ചക്കറികൾ അതാവുബേ നമ്മുക്ക് വിഷാംശം ഇല്ലാത്ത പച്ചക്കറികൾ നമ്മക് കഴിക്കാം
അത് ശരിയ അ അ
ഉം
എനിക്ക് അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ട് ബട്ട്‌ ഇവിടെ സ്ഥലം ഇല്ലത്തധോണ്ട ണ്ട് എന്താ ചെയ്യണ്ട് എന്നറിയില്ല പിന്നെ നോക്കാൻ ഒരാൾയെപ്പയും വേണ ലോ
മ് മ് മ് മ്
എനിക്കാണെങ്കി ഞാൻ പഠിക്കുന്ന കൊച്ചാണ് ഓ എപ്പയും ഇവിട ഇണ്ടായിക്കോണോന്നു ഇല്യ അപ്പൊ അങ്ങനെ
ആ അങ്ങനെയുള്ള നോക്കിയ ആകുമ്പ നമക്ക് അതിനെ കുറിച്ച് നമ്മക്ക് പറയാൻ പറ്റില്ല നമക്ക് ആളെപ്പഴും ഈ കൃഷിയൊക്കെ നമക്ക് പരിപാലിച്ച് ആ ഓരോ ഇതിനേം തൈകളെക്കെ പരിപാലിച്ച് നമ്മക്ക് അതിന്റെതായിട്ടുള്ള അയിന് വളങ്ങള് കൃഷിരിക്കുള്ള രീതി കൊടുക്കണം അപ്പ അതക്കെ ശ്രെദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനെ എപ്പോഴും സാധിക്കില്ല പിന്നെ അവരുടെ മാതാപിതാക്കൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ അതിനെ കൃഷി പരിപാലിച്ചു കൊണ്ടുപോകാൻ നല്ലൊരു നല്ലൊരു മാർഗം തന്നെയാണ് ഏറ്റവും നല്ലത് അവനവന്റെ വീട്ടില് തന്നെ വളം നമ്മക്ക് ഈ ഒന്നു ഒന്നും വേണ്ട പണ്ട് കാലത്തൊക്ക പാച്ചിലവളം ചാണകം അതേപോല തന്നെ അങ്ങനുള്ള രീതിയിലുള്ളൊക്ക പ പച്ചക്കറികളൊക്കെ നമ്മള് അന്നത്തെ കാലത്ത് കഴിച്ചു കൊണ്ടിരുന്നത് കൊണ്ടുതന്നെ പഴയ ആളുകൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യ ആയിരുന്നില്ല ഉണ്ടാരുന്നത്
ആ അത് ശെരിയാ ഇപ്പത്തെ ആളുകൾക്ക് അതുപോലുള്ള ആരോഗ്യവും ഇല്ല എപ്പോഴും ഹോസ് ഇപ്പോഴും ഹോസ്പിറ്റൽ ഫുള്ള് നെറഞ്ഞിരിക്കുവാണല്ലോ
അതെ
ഓരോരുത്തരുക്ക് ഓരോ അസുഖം എന്ന് പറഞ്ഞിട്ട് ഇപ്പ ഫുള്ള് പനിയാണെ ല്ലോ വെള്ളത്തിലുള്ള ആ വെള്ളത്തിലുള്ള എന്തെലോക്കെ താവാം. പ്പോ ഐസ് വെള്ളം കുടിക്കരുത് താണു ത്ത വെള്ളം കുടിക്കരുത് പൈപ്പിലെ ഇപ്പ ചൂടാറിയ വെള്ളല്ലേ കുടിക്കാൻ പറ്റത്തൊള്ളൂ.
ആ അതെ അതെ ഇപ്പൊ കുട്ടികളോട് പറഞ്ഞാലൊന്നും ആർക്കും അതൊരു ശ്രെദ്ധ അവര് നമ്മള് പറയുന്നതൊന്നും ശ്രദ്ധിക്കില്ല അവര് ഇപ്പോഴും ഈ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് നമ്മൾ കടന്നിട്ടുപോലും കുട്ടികൾ ഇപ്പഴും ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമാണ് ഇപ്പഴും ഉപയോഗിച്ചോണ്ടിരി ക്ക്ന്നത്
ആ അത് ശരിയാ ഇവിടേയും അങ്ങനെ തന്നെയാണ് അവർക്ക് കൊഴഞ്ഞു കൊഴഞ്ഞ് വരും ന്താ അവർക്ക് ആ തണുത്ത വെള്ളം കിട്ടുമ്പഴാണ് അത് അവർക്ക് ഒരു ആശ്വാസാവുന്നത്
അതെ അതെ അതെ അതെ പ്പം ഇങ്ങനൊള്ള നമുക്ക് നമ്മുടെ പണ്ട് അ
പറഞ്ഞോളൂ
അ പണ്ട് കാലത്തൊക്കെനുള്ള ആ ഒരു ആരോഗ്യ സ്ഥിതിയും ഈ മൺകൂജകളിലൊക്കെ വെള്ളം പണ്ട് ശേഖരിച്ചു വെച്ചിരുന്ന സമയത്തൊക്കെ ആർക്കും ഇതുപോലെ അസുഖങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല
ആ ആ ആ കൂജ ഉണ്ടൊ ഇപ്പഴും അവിടെ ഉപയോഗിക്കുന്നുണ്ടോ കൂജേക്കെ
ഇല്ല ഇപ്പ ഞാൻ പറയേരുന്നു അതിന്റൊക്കെ ഒരു ഓർമ്മകള് പോലും നമുക്ക് നമ്മടെ പണ്ട് കാലത്തെ മധുരസ്മരണകൾ എന്ന് പറഞ്ഞപോലെ ആയിപോയി കൂജകളൊക്കെ ഇ ഇപ്പമാരും ഇപ്പൊന്ന്‌ പറഞ്ഞാല് പണ്ട് കാ---ത്ത് ത്തെ കുമ്പാരന്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ മൺപാത്രങ്ങളിൽ മാത്രം അത് ഏത് നമ്മളൊരു കൂട്ടാന് ങ്ങള് നമ്മള് വെക്കുന്നതെല്ലാം മൺ പാത്രങ്ങളിൽ വെക്കുന്ന രുചിയോളം നമ്മക്ക് വേറെ ഏത് പാത്രത്തിൽ കിട്ടുവോ ഒരിക്കലുവില്ല
ഞങ്ങൾ ഇപ്പൊ ഒര് മൺചട്ടി ഉപയോഗിക്കുന്നുണ്ട് അത് അതെന്നെ എപ്പഴെങ്കിലൊക്കെ ഉപയോഗിക്കൊള്ളു അന് അതൊന്ന് വെച്ച് കഴിഞ്ഞ അപ്പൊ പൊട്ടാണ് അതാണ്
ഉം ഉം
അവ്ടെ പ്പഴും ഉപയോഗിക്ക്ണ്ടോ മൺചട്ടികളൊക്കെ
ആഹ് ഞാനീ രസം പോലുള്ള സാധനം നമ്മൾ അങ്ങനുള്ള ആ ഒര് ത് വെക്കുന്ന സമയത്തൊക്കെ രസം ആ പിന്നെ സാമ്പാർ പ്പോ നമുക്ക് പ്പ പ്പി പ്പപ്പിന്നെ എല്ലാവരും ഈ കുക്കർലേക്ക് തിരിഞ്ഞ് ശ്രദ്ധ തിരിഞ്ഞതോട്‌ കൂടി ഈ കുക്കർല് പെട്ടെന്ന് ഭക്ഷണം പധാർത്ഥങ്ങൾ വേവിക്ക ന്നുള്ളഒരു രു വ വസ്തുത വന്നതോട് കൂടിയാണ് കു ക്കർ ന്നുള്ള ആശയം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇപ്പൊ നമുക്ക് ന്ന് വന്ന് കഴിഞ്ഞാൽ ഈ ഞാന് രസം വെക്കുംപൊഴൊക്കെ പുളിയുള്ള പദാർത്തങ്ങളടങ്ങിയ ക കൂട്ടാനുകളൊക്കെ വെക്കുന്ന സമയത്ത് ഞാന് കഴിവതും മൺചട്ടികളിൽ പക്ഷെ ഈ ഇയാൾ പറഞ്ഞ പോൽ തന്നെ ഈ മൺചട്ടികൾ പണ്ടത്തെ മൺ ണ്ണിന്റത്രേം ഗുണനിലവാരമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടി
ഇല്ല ആ അത്ശെരിയാ ഇപ്പൊ അത്ര പിക്കാം
ഹ അതെയതെയതെ ഇപ്പൊ ഒറിജിനൽ കളിമണ്ണാ മണ്ണാ ന്ന് പോലും നമുക്കറിയാൻപാടില്ല്യ
അവര് എന്ത് പോലും നമുക്കറിയത്തില്ല എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും
അതേ അപ്പൊം കൃഷിയും തന ത് രീതിള്ള പഞ് പണ്ടത്തെ ആ ഒരു ഓ ഇപ്പൊ അതൊന്നല്ല നമ്മുടെ സംസ്കാരമെ മാറിക്കഴിഞ്ഞു. കേരളത്തിലെല്ലാവരും ഫാസ്റ്റ് ഫുഡ്‌ ന്നുള്ള ഒരു ഒരു ഒരു ആശയത്തിലേക്ക്പ്പോ തിരിഞ്ഞിരിക്കുന്നു. ഒരാള്ടെയും വീട്ടിലെ വൈയ്ന്നേരമായി കഴിഞ്ഞാൽ ആര്ടെ വീ ട്ടിലിം ഇപ്പൊ അടുക്കളേൽ ഒരുഭക്ഷണോം വിക്കുനില്ല. എല്ലാവരെ ഫാസ്റ്റ് ഫുഡ്‌ സംസ്കാരത്തേക്കാനിപ്പോ തിരിഞ്ഞിരിക്കുന്നത്.
അതേ ഇവിട്യേ അങ്ങൻ തന്ന്യാ. വടെ പിന്നെ ടൌൺ ഏരിയ ആയതോണ്ടേ പെട്ടെന്ന് പോയി വാങ്ങാനും കുട്ട്യാളൊക്കെ അഞ്ചുർപ്യ കിട്ട്യാ അപ്പൊ പോയി മുട്ടായി വാങ്ങാ. അല്ലെങ്കി എന്തേം കടി വാങ്ങാ വൈകുന്നേര തെക്കെ എണ്ണക്കടി വാങ്ങാ.
ഇതൊക്കെ ഇതിന്റൊക്കെ ദൂഷ്യം ന്ന് പറഞ്ഞാല് നമ്മക്കാ ഒരു സമയത്ത് കിട്ടുന്ന അയ്‌ന്റെ രുചി. ആ രുചി പക്ഷെ നമ്മുക്ക് ഭാവീൽ നമ്മുക്ക് നമ്മുടെ വയറിന് അല്ലെങ്കിൽ എല്ല അസുഖങ്ങളായിട്ടാണിത് ണ്ടാവുന്നത്. പിന്നെ കൂടുതലേ
അത് ശെര്യാ പ്പോ പറഞ്ഞ കേക്കത്തില്ലല്ലോ എന്ത് ചെയ്യാനാ.
അതെ യതെ യതെ അപ്പൊ അങ്ങനുള്ള ആ ഒരു സംസ്കാരത്തിലേക്കാണ് ഇപ്പൊ എല്ല ല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ്‌ അത് കേരളത്തിലെ ഒര് ജില്ലയല്ല പതിനാല് ജില്ലേതെ ആളുകളും ഈ ഫാസ്റ്റ്ഫൂഡ് സംസ്കാരമാണ് പിന്തുടരുന്നത്.
അതെ തെ എല്ലാവർഅതിൻ മേലെ അല്ല പണ്ടത്തെ ഫു ടൊന്നും വേണ്ട
ഒന്നുംവേണ്ട പണ്ട് കാലത്ത് നമ്മള് കപ്പ അഹ് കപ്പ കവത്ത് കപ്പെയ്ക്കണ്ടല്ലോ കപ്പെയ്കിപ്പം ആർക്കും ചിൽ ഇപ്പൾത്തെ കുട്ടികൾക്ക് ചക്കയും കപ്പയും ഒന്നും ആർക്കും ഇഷ്ട്ട വല്ലല്ലോ ഇപ്പൊ
തെ പു ചാക്കോയൊക്കെ തിന്നും ട്ടോ ചക്ക ഞങ്ങള് ഇന്നലെ ഉമ്മന്റെ വീട്ട് കൊറേ ഏ തൊണ്ട രാവിലെ ഒരു ചെറിയൊരു അട പോലെ ഉണ്ടാക്കി ആ വി വെ ത്ത് ഇണ്ടാക്കിട്ട്ണ്ട
അതെ ചക്കയപ്പം ആ ചക്കപ്പംന്ന് പറയും നമ്മള് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് പഴുത്ത ചക്കയെ നമ്മള് വരട്ടി എടുത്തിട്ടുള്ളത് ആഹ്
അത്ണ്ടാക്കിണ്ടാർന്നു പിന്നേ അത് തന്നെ വല്ലാതെ പോണോന്നില്ല നിങ്ങള് ഫസ്റ്റ് ടൈം ഇണ്ടാക്കേണപ്പം അത്രേം വലുതായിട്ട് പൊ കുട്ടികൾക്കങ്ങട് പോണോന്നില്ല
ആഹ് ക അത് പോലെ തന്നെ കപ്പയാണെങ്കിലും അതെ പഷേ നമക്കേറ്റവും കൂടല് ഇപ്പ ഗവേഷണത്തില് കണ്ട് പിടിച്ചിരിക്കുന്നതെ ആഹ് പ്രേമേഹ രോഗികൾക്ക് പ്രേമേഹരോഗി കൾന്ന് പറഞ്ഞ മനസിലാവോലൊ ശു ശുഗർ പേഷ്യൻസ് ആഹ് അപ്പം ഈ പെമ് പ്രേമേഹ രോഗികൾക്കും പോലും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരേഒരു ആ ബല വർഗ്ഗത്തിൽ പെട്ടതാണ് ചക്ക ചക്ക പഴുത്ത് ചക്ക തിന്നണംന്നല്ല പറയുന്നത് പക്ഷെ പ ച്ച ച്ചക്ക വേവിച്ച് ചുളമാറ്റി പച്ച ച്ചക്ക കുഴച്ച് വേവിച്ച് കഴിക്കുന്നത് പ്രേമേര് പ്രേമേഹരോഗികൾ ക്ക്‌ പോലും ഏറ്റോം ഉചിതം നല്ലഒരു കാര്യമാണന്നാണ് ഇപ്പ ഗവേഷ തർ കണ്ട് പിടിച്ചിട്ടുള്ളത്
ആഹ് അതെ
ഈ ച്ചക്ക പ്ലാവിന് മാത്രമേ ആണിപ്പൊ കീടനാശിനി വരാത്തുള്ളത്
ആ ആ കേട്ട്ണ്ട് ച്ചക്ക നല്ലതാണ് പ്രേമേഹ രോഗികൾ ഇപ്പൊ പ്രേമേഹ രോഗികൾക്ക് എല്ലാ സ്വീറ്റ്സും കയ്ക്കാൻ പറ്റത്തില്ലല്ലോ പലഹാരങ്ങളും അപ്പൊ അവർക്കാണെങ്കിലോ ആഹ് എന്റുമ്മന്റെ ആങ്ങളക് ക്ക്‌ പ്രേമേഹാണ് അപ്പൊ അവരിത് പോലെ ചക്കൊക്കെ തിന്ന് ട്ടാണ് അങ്ങനെ കൊതിയൊക്കെ
ആഹ് ആ ആ ആ ആ ചകാചക് പച്ചാ പക്ഷെ പച്ച കഴിക്കുന്നകൊണ്ട് കൊഴപ്പവില്ല ക്ഷേ അവർക്കപ്പഴും പഴുത്ത ഈ നമ്മടെ മധുരം ചേർന്നിട്ടൊള്ള വസ്തുക്കളൊഴുവാക്കണ്ടത്.
ആ അത് ശരിയാ.
അ
അവിടങ്ങനെ ആരേലുവൊണ്ടോ? ഷുഗർപേ പ്രമേഹരോഗികളാരെങ്കിലുണ്ടോ?
ആ നമ്മടെ കുടുംബാക്കാരിലും ബന്ധുക്കളില് അ പ്രമേഹാരോഗികളുണ്ട് പിന്നെ അവരൊക്കെ കുറെയൊക്കെ ഭക്ഷണകാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ അവരാതു നിയന്ത്രിച്ചുകൊണ്ടുപോകുന്ന കൊറേ രോഗികളുണ്ട് നമ്മടെ ബന്ധുക്കളില് കുടുംബക്കാരില് അവര് കഴിവതും നോക് ക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇപ്പം ചെല കുടുംബത്തിലവർക്കു പാരമ്പരീതമായി തന്നെ കിട്ടുന്ന ആ പ്രമേഹം ഉണ്ടാകുവല്ലോ. അപ്പ അത് അവരുടെ രക്തത്തിൽ നേരത്തെയുള്ളതുകൊണ്ട്. ഉം ഉം
ആ അപ്പ ഇനി കൃഷിയൊക്കെ ചെയ്യണം. ഇനിയൊ നല്ലൊരു സ്ഥലക്കെ വാങ്ങീട്ട്
ഉം
നന്നായിട്ടു കൃഷിയൊക്കെ ചെയ്തുകഴിഞ്ഞാലു നമുക്കുന്നെയാണല്ലോ ഉപകാരം തിന്നാനായാലും കീടനാശിനി ഇല്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാലോ.
അതേ വിഷാമ്ശമില്ലാത്ത പച്ചക്കറികള് കഴിക്കുകാന്നുള്ളത് നമ്മള് ഈ ഒരു കുടുംബത്തിന്ന് എല്ലാ കുടുംബങ്ങളിൽ നിന്നുമാക്കി കഴിഞ്ഞാൽ സമൂഹത്തിനൊന്നാകെ നമ്മളാ സന്ദേശം നമ്മള് കൊടുക്കണം.
ആ
അങ്ങനെ കൊടുത്തു നമുക്കു മുന്നോട്ടു നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നമ് ക്ക് പ്രമേഹത്തിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം.
ഉം അതേ. ന്നാ ഞാൻ വിളിക്കാട്ടോ.
ശരി ശരി ആ ശരി.